ഹലോ
ഹലോ എന്തെക്കെടി അന്റെ
ആ എന്താണ് പാ
സുഖല്ലേ ഇൻക്ക് സുഖാണ് അൻക്ക് സുഖല്ലാ
ആ സുഖാണ്
ഉം അന്റെ കല്യാണം എത്ര പെട്ടെന്ന് കെയ്ഞ്ഞതാ പത്താം ക്ലാസ് ന്ന് കയ്ഞ്ഞ്ണ് ന്നട്ടന്നെ ഇജ്ജെന്തെ‌ പിന്നെ പഠിക്കാ വ കല്ല്യാണം പെട്ടായതാേണ്ടാണ്
കെയ്ഞ്ഞപ്പോത്ത്ന്
ആ അന്റെ ന്റെ അതന്നെ നമ്മളാ പഠിക്ക്ണ സമയത്തന്നെണ്ടല്ലോ ഇങ്ങനെ കല്യാണത്തിനെ കുർച്ച്ങ്ങനെ
ഇങ്ങനെ പറയണേ ഇങ്ങനെ ആ അപ്പോത്തിന് കല്ല്യാണം വരവും വരവും കല്ല് നിക്കാഹ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് കല്ല പിന്നെ മൂന്ന്
തന്നെ ചെയ്തീത്
ആ കല്ല്യാണം കഴിഞ്ഞിട്ടല്ലേ എക്സാം എഴുതാന്
ആ ഒരേത്രി ലാവൽ നല്ല രസണ്ടാവും അവിടുന്ന് മാപ്പളന്റെ വീട്ടിൽന്ന്ക്കെ എസ്‌ൽസി എഴുതാ വന്നത് അന്നത്തെ കാലാലോയിക്കുമ്പോ കല്യാണത്തിനൊന്നും നമ്മള് ണ്ടല്ലാ അങ്ങനെ കൂടാൻ പറ്റാത്ത ടൈം നമ്മളൊന്നും അങ്ങനെ പെരേന്ന് ഒറ്റക്കൊന്നും പോകാനും പറ്റില്ല അതൊണ്ട്
യ ഒക്കമാരൊക്കെ വരന്റെ കൂടെ ഇപ്പതാ ഇപ്പ ഇപ്പത്തെ കാലത്ത് അഞ്ചെട്ട് ഒമ്പത് വയസ്സായ മക്കൾ ഒറ്റക്ക് നടത്താൻ തുടങ്ങി
ആഹ് അതന്നെ അറ്റക്ക് പോണ് കഥ ഏതായും അന്റെ കല്യാണം ഉണ്ടന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞി എക്സാമിന്റെ സമയത്ത് ഇണ്ട്ജല്ല അടിപൊളിയിലേ മാപ്പാളന്റൊപ്പം ഉം ഉം മാപ്പളന്റെപ്പം വണ്ടിമ്മേലേ
ട്ടിയള് ഇതാവാനും പ്രായ ചെയ്യാനൊന്നും സമയില്ല
കെട്ടിക്കാനായി തൊടങ്ങി
ഉം ഞായ്മക ചിന്തിക്കാനായി
ആഹ ജ് ആന്ക്കൊരു പത്ത് നാൽപ്പത് വയസാവുമ്പതേന് അനക്കൊര് പത്ത് നാല്പ്പത് വയസാകുമ്പോത്തേന് പേര കുുട്ടികളെയും കെട്ടിക്കാ
ആഹ് ശരി ഏണ്മാളർ
അങ്ങനത്തെ അവസ്ഥയില എത്തിക്ക്‌ണ് എന്റെ ഫോണ് വച്ചാ എന്റെ പാട്താ ഞാന് ഇൻറേത് പിന്നെ പത്താം ക്ലാസ്സ് കഴിഞ്ഞഞ് കുറച്ച കഴിഞ്ഞി ദിസം പ്ലസ് ടു വർഷം പോയി അത് പിന്നെ നമ്മള് പിന്നെ അപ്പ പിന്നെ കോണ്ടാക്- പി എല്ലാണ് എടെ കല്യാണം കഴിഞ്ഞ് പിന്നെ എന്ത് നമ്മുടെ കോണ്ടടാക്ട് ഒന്നും ഇല്ല പ്ലസ് ടു കഴിഞ്ഞിന്റെ ശേഷെ പിന്നെ നാന്
പിന്റെ മാപ്പിളക്കും ആര്ക്കും വിളിക്കണതന്ന ഇഷ്ട്ടല്ലെടോ.
ആ ഞാന് കുറെയൊക്കെ കമ്പനിക്കാർക്കൊക്കെ വിളിചീനി. ആങ്കുട്ട്യാൾക്കും. പെൺകുട്യോക്കും ക്കെ വിളിചീനി. കല്യാണത്തിരി പിന്നെ അങ്ങനെ അല്ലാതെ ആരോട് പറഞ്ഞിട്ടില്ല. ചെറിയ കല്യാണന്.
ഏ എത്ര പവൻ തന്ന ങ്ങക്ക്?
ഏ
എത്ര പണ്ടം തന്ന ങ്ങക്ക്?
നക്ക് ഇരുപത്.
ഇരുപത് ലെ.
ആ
ഇപ്പൊക്കെ മളെ കെട്ടിക്കുമ്പോ അഞ്ചു പവനൊക്കെ കൊടുക്കുള്ളൂ. ഇപ്പോഴൊക്കെ ഏ കെട്ടിക്കുമ്പോ പ്പൊ അഞ്ച് പാവന കൊടുക്കുള്ളൂന്ന്റിയാം.
ആഹ ഇപ്പത്തെ അഞ്ചു പാവ എന്നാ ഇരുപത് പവൻന്ന് പറഞ്ഞാല് നമ്മുക്ക് നൂറ് പവന്റെ ഇപ്പത്തെ നൂറ് പവന്റെ പത്ത് പവന്റെ ഇണ്ടൊന്നല്ല.
അല്ല.
ഇപം കിട്ടാൽ തന്നെ അ ആൾക്കാര് ഇ അങ്ങനെ എ അത്യാവശ്യം ഇളോലുംഒരു തന്നെ കൊടു അമ്പതും നൂറും അന്ന് മ്മളെ കല്യാണം കയ്ക്ക്‌ണ സമയത്ത് അങ്ങനല്ല എഴുപത്തഞ്ച് നൂറ് ഇല്ലാതെ കെട്ടിക്ക്‌ണോര്ണ്ടാ
ഏഹ് ഇപ്പതാ ഏത്ള്ളോ അഞ്ച് അഞ്ചോ
ആഹ് ഇല്ലോരും ഇല്ലാത്തോരൊക്കെ അഞ്ച് പവന് അന്നത്തെ കാലത്ത്ത്തെ മായ്രി കെട്ടിക്കാണ് ന്ന്ണ്ടെങ്കിൽ അന്ന് അന്ന് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ നൂറും അയ്മ്പതൊക്കെ കിട്ടിയോര്ക്ക് ലാഭയി. അൻക്കന്ന് എത്ര കൊടുത്താന്നീനെ
എനിക്ക് ഇര്പത്തഞ്ച് പവന്
ആഹ് അപ്പ കൊറവന്നെണ്ലെ
ഏഹ്
നമ്മക്ക് കോറവെന്നെണ്ല്ലെ
ആഹ് അന്നൊക്കെ ഇരുപത്തിനാലായിരം ഉർപ്യെന് ഒരു പവന്ന്
ആഹ്
ഇന്ന്പ്പം ഒരു ലക്ഷത്തി ഇന്നത്തെ വെല
ആഹ ആഹ ഇന്നത്തെ സമയത്ത് ഇണ്ട് ഇപ്പ അത്രയും കിട്ടൂല അന്നത്തെ തീലാണ എല്ലാം കിട്ടിയും ചെയ് അന്നത്തെ അതിവകുമ്പോ പിന്നേും കിട്ടീനേ റ്റ എന്റെ വീട്ടിലിപ്പ എങ്ങനെ എന്റെ ആന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ നാത്തുന്റെ കല്യാണം ഉണ്ടന്നൊക്കെ പറഞ്ഞിന്
ആഹ ആടി
ആ ആ ആങ്ങളെയും പെങ്ങളെയും കൂടി കല്യാണം ഇനന്നൊക്കെ പറയാ അപ്പൊ എങ്ങനെ അന്നെ ആദ്യം പുതിണ്ണെ കൊണ്ടയിന്റെ ആശ ആ നാത്തുവിനെ കൊണ്ടുവരാൻ പോവങ്ങള് ആ അപ്പൊ പിന്നെ ആ ഉണ്ടാവില്ല കൊണ്ട് ഇങ്ങോട്ട് കൊടുന്നില്ല അവളാണ്ട് കൊണ്ടുപയി ഇങ്ങള്എന്നെ കുടന്നീന്റെ ആശം ഉ ആ
അങ്ങനെ പിന്നെ അന്ന് രാത്രി തന്നെ വിരുന്നു ഉണ്ടായി
ഏ ട്ടീ രണ്ട് കല്യാണം കൂടി ആവുമ്പോള്ളേ എ ച്ച്ചാ മതി
ശരിയാണ് അത് ആ അതല്ലേ അന്ന തന്നെ സൽ ഇത്ണ്ടായി വിരുന്ന് സൽക്കാരം അമ്മായി സൽക്കാരം ഉണ്ടാവൂല്ലേ
ആഹ് മൈമസൽക്കാരൊക്കെ ഇണ്ടാവലണ്ട്
ആഹ അത് അന്ന് തന്നെ ഉണ്ടായി അന്ന് രാത്രിന്നെ ഉണ്ടായി പിന്നെ ആ പിന്നെ പിറ്റേ ദിവസം ഓരോടും ഇങ്ങണ്ടും വരാൻ പറഞ്ഞേ
ആഹ അങ്ങനെ പരിപാടിന്നക്ക തനല്ലൽ കിഞ്ഞില
അതൊക്കെ വേ കഴഞ്ഞി പിന്നെ അപ്പൊ തന്നെ ആ മാ ആ മാസി തന്നെ പള്ളലും ഉണ്ടായി
അല്ല ഉണ്ടായി കുട്ടികളും ആയി
ആഹ്
്ല്ല് ജീവിതം അങ്ങനെയാണ് പോയി അങ്ങനെന്ത കൊറച്ചൊക്കെ പഠിച്ചിന്റെ ആവശ്യൊക്കെല്ല പഠപ്പ ഇ നൻ എല്ലാൻക്ക കൊറച്ചൊക്കെ പടിച്ചിണ്ട അശം
അപ്പൊ ഞാൻ വിചാരിച്ച എടോ എനിക്കന്ന് പഠിച്ചാ മതിനാണ്
നല്ല പഠിക്കണ കുട്ടി തനെന്നക്ക എന്നൽ എനക്ക് ഒന്നും കൂടക്കെ നോക്കിട്ട് ഉ എനിക്കൊന്ന് വർഷമൊക്കെ കഴിഞ്ഞിന്റെ ശേഷം കല്യാണത്തിന് സംബന്ധച്ച് ഏതൊക്കെ ആയാ മതിയാണ് എനിക്ക് പിന്നെ എന്റെ വ അതെ ഏട്ടത്തി ഉണ്ടേ അത് പിന്നെ അവരോടു ചെയ്യാത്ത ഇരുന്നാലും നടകില്ലല്ലോ
ആഹ് ആഹ് നിങ്ങെത്ര മക്കളാടി
ഏഹ് ഏഹ് ഞങ്ങള് അഞ്ചാളാ നാല് പെണ്ണും ഒരാളോ അപ്പൊ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോത്തിനെ ഓരോന്നും ഓരോന്ന് ആയില്ല അപ്പൊ പെട്ടന്നൊന്നും നടക്കൂലല്ല
അപ്പൊ എന്താണ് എന്നിട്ട്
ആഹ് ഒരാ ആഹ് എന്റെ കുറേ കഴിഞ്ഞിട്ട് തന്നെ ആഹ് എന്റെ പ്ലസ് ടു കഴിഞ്ഞെന്നു ശേഷം കുറച്ചൊക്കെ കഴിഞ്ഞന് തന്നെയാണ്
ആഹ് ട്ടു അന്റെ ആങ്ങള കെട്ടിയ
ആ ഞങ്ങളെ കെട്ടി ഞങ്ങളെ ഇപ്പൊ രണ്ട് കുട്ടിയ ഞങ്ങും എന്താ ഇപ്പൊ കുട്ടിക്ക് അറുപത് ആറുപത് ആയി
ആഹ്
രണ്ടാമത്തേത് ഫസ്റ്റ്ത്തെ ആൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടി ഉം കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങോട്ട് പോവണ്ട് ക് എന്റെ ബുദ്ധിമുട്ടൊന്ന വല്ലാതണ്ട് പോവാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊള്ളൂ നമുക്കിപ്പോ എപ്പളും പോകാൻ പറ്റില്ലല്ലോ
ആഹ് മാപ്പളക്ക് ഇപ്പോം സുഖവില്ലാതെ കേടാകാ ഇല്ലല്ലേ
അതുകൊണ്ട് തന്നെ പോവാൻ പറ്റൂല്ല ഇനിന്നിപ്പോ മദർസ ലീവ് ഉണ്ടാവുമ്പോ ഇങ്ങനെ വിളിച്ചുകോണ്ടിക്കണ്ട് പോരേം പോരേംന്ന് പറയും കാരണം ഒരിസത്തിനൊ രണ്ടിസത്തിനോ വന്ന് കണ്ട് പൊയ്ക്കോളി നമ്മൾ ഇപ്പ ഇവിടത്തെ സാഹചര്യം കൂടി നോക്കണ്ടെ
ആഹ്
ആഹ് പറ്റവും ഇല്ലാ
ഇനി ഇപ്പം അമ്മായിമ്മ ഉണ്ടെ വെച്ചിട്ട് മാപ്പിള ഒറ്റ ടാനും പറ്റ് റ്റുല്ലല്ലോ
അതും പറ്റൂല പിന്നെ ഒരിസത്തിനൊക്കെ പോവും ചെയ്യാ അതും ചെയ്യാ പിന്നെ അവര് ചോയിക്കാൻ എല്ലാരോട് ചോയിക്കണം ഏഹ് നാളെ ഇന്ന് ഇപ്പം ആറാന്ന് തോന്നുന്നുണ്ട് ബുധൻ ഒന്ന് ബുധൻ ഒന്നേ വ്യാഴം രണ്ടെ വെള്ളി മൂന്നേ ശനി നാലെ ഞായർ അഞ്ച് തിങ്കളാറ് ചൊവ്വ ഏഴയ ആഹ് ചൊവ്വ ഏയായിക്ക്‌ തോന്നണ്ട്
നാളെ ട്ടില്ലേ
ഇന്ന് ഇന്ന് ഏ ആയിക്കണ് ഞാനേ ര ഏ മൂന്ന് നോമ്പ് പറ്റും നാലാമത്തെ നോമ്പിന് എനിക്ക് വയ്യാതായി പിന്നെ നോറ്റീല്ല ഞാൻ ഫുള്ള് പത്ത് നോൽക്കാന്ന് വിചാരി ക്ക് വിചാരിച്ചീനി എനിക്ക് പത്ത് ഇരുപത്തഞ്ച് നോമ്പ് നോറ്റു വിട്ടാണ്ട് ഓനെ പള്ളിയൊള്ള സ് സമയത്തെത്തെ
ഏ
അദ്യയൊക്കെ ആയപ്പോ ഉണ്ടേ ആ ആ അപ്പ അ പിന്നെ അതിൻന്റെ അരീ കൂടി ഈ പ്രാവശ്യത്തെ നോമ്പില്ലെ അത് വേറെ ആരാന്നാ തോന്ന്ണ്ട്
ഈ കൂണ് എടോ എന്റെ ചെറുതിന്റെ പള്ള ഇണ്ടായപ്പളേ ഒരു പതിനാല് നോ ഞാൻ പ്രസവിച്ചിറങ്ങിയത്
ആ നോമ്പിന് പ്രസവിച്ചിരുന്നതാണല്ലേ ഓ അപ്പ പിന്നെ ഉം ഞാൻ പിന്നെ വയ്യാനിട്ട അങ്ങനെ വിട്ടേ എങ്കി പിന്നെ ഒന്ന് നോക്കാൻ പറ്റായിയാണ് രാവിലെ ചദ്യ ഇനി ഇപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ലെ നച് നോക്കാന്നതാ
ആ
ഏതായാലും വീട്ടണം മുദ് ടുക്കലുണ്ട് മ് പ്പം എങ്ങനെയണ്ട് ആ പ റ്റണത്തോളം നോക്കാന്ന്ചാരിക്കു ഉ പി പിഞാ വന്ന് നാളെ നാളെ നോക്ക ഇന്ന് നൽക്ക
നോൽക്ക
എ
ആ ആ അപ്പൊ അങ്ങനെയൊക്കെയ കാര്യങ്ങൾ ലെ പറയാ
ആ ഉ
ഇന്നട്ട എന്ത്റെ വർത്താനം കുട്ടികളൊക്കെ
സുഖണ് മൂത്തന സ്കൂള കഴിക്കണ് ചെറിയാണ് ഇതാ വടാതാ കളിക്കണ് കുറെേവി അവിടെയും വേിയുംതാവുംന്നെ വിളു സദ്യം ചെയ്യോ ഇപ്പൊ ഒരു വണ്ടിുണ്ട് വണ്ടി ഇേർക്കീട്ട് കഴിക്കലുണ്ട് ഉം എൻന്റെ മോള് ഉറങ്ങിച്ചാ
ആഹ ഓള് നീച്ചി
മ ചായ ഒൊക്കെ കുറിച്ചള
ഏഹ
ചായപ്പോ കുടിച്ചോ
ആഹ ചായ കുടിച്ച്
ആഹ
ചായന്ന് എന്താണ് ദോ ആ
എന്താ കേട്ടില്ല ഹലോ അതൊക്ക തന്നെറഞ്ച് പോയാ എൻ്റെത് ആ ചായ കുടിച്ചൂ മോൾക്ക് ചായൊക്കെ കൊടുത്താണ് ഏ എഴേ
ആ ചായ ഇന്നെന്നന്താ കടി ചായക്ക് മോക്ക് ചായൊക്കെ കൊടുത്താന്ന് ന്താ